കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെന്നാ സുപ്രഭാതം ണ്ട് സുപ്രഭാതം
സുപ്രഭാതൊക്കെ ഇന്ന് വല്ല്യ കൊഴപ്പൊവില്ല ച്ചിര് ആഹ് സൂര്യൻ ചിരിച്ചോണ്ടൊക്കെ വന്നിട്ണ്ട്
അതെ ഇവടെം നല്ല ഒരു എന്താ പറയാ നല്ല വെളിച്ചള്ള ഒരു കാലാവസ്ഥന്നാണ് ഷെ ഇ ഇ ഇ ഇന്നലെ ഈ സമയത്ത് ഭയ്ങ്കര ഡാർക്കായിര്ന്നു ഇരുണ്ട് കടന്ന് മഴയും ഇടിയും എല്ലാ ഇണ്ടായിര്ന്നു
അതെല്ലേ
അതെ നാസ്ത കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോം ബീഫു ആര്ന്നു
അപ്പും ബീഫും ഞങ്ങക്ക് ഇവിടെ ഇല്ലില്ല കഴിച്ചിട്ടില്ല അവിടെ റെഡിയാണ് പക്ഷെ ഞാനും ഇന്നലെ ലേറ്റ് ആയി കെടന്നോണ്ട് ലേറ്റ് ആയി എണിച്ചു അപ്പൊ ഞാൻ ആഹ് അതെ അതുകൊണ്ട് പിന്നെ കഴിച്ചിട്ടില്ല കഴിക്കണം വിശപ്പ് തോന്നില്ല
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല അപ്പ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ
ആഹ്
ഉം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതുണ്ട് അതൊക്കെ ഒന്ന് സക്സസ് ആക്കണം മെയിൻ ആയിട്ട് പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കൽ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില
ഇപ്പൊ പെരുന്നാൾ ആയിട്ട് ഇപ്പതിന്റൊരു ഇതാണല്ലോ എന്താലും ചെറിയ പെരു ന്നാളിനാണ് കൂടുതൽ ഒരു അരങ്ങ്
അത് അത് നമ്മള് നോമ്പ് എടുത്തി ട്ട് പിന്നെ അങ്ങനെ അതോടു കൂടി അതാണ് പിന്നെ എനിക്ക് ഇപ്രാവശ്യം കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ പെരുന്നാളിൻ ഡ്രസ്സ് എടുക്കാത്ത ഒരു സംഭവം ഉണ്ടാവില്ല മസ് റ്റാണത് ആഹ് എടുക്കും എന്തായാലും ഇനിപ്പോ പെരുന്നാളിൻ രാത്രി പോയിട്ടായിരുന്നെങ്കിലും എടുക്കും സംഭവം
എടുക്കും ഉം
ഉം എന്നാലും മോൻ ചെലപ്പം ഇന്റെ കൂടെ വരണംന്ന് പറഞ് വാശി പിടിക്കുയെ അപ്പൊ അവനക്ക്‌ ഒരു സർജറി കഴിഞ്ഞത് കൊണ്ട് നെ
എന്നാ പറ്റിയ മോൻ
അത് അപ്പൻഡിസൈറ്റിസിന്റെ ഒരു വയറുവേദന പെട്ടെന്ന് കാണിച്ചതാ
ഓ ഓ ഓ
പെട്ടെന്ന് ആഹ് പെട്ടന്ന് ഒന്നും ഉണ്ടായില്ല ഇതുവരെ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാത്ത കു ട്ടിയാ പക്ഷെ ശനിയാഴ്ച കണ്ട് പെട്ടെന്ന് രാത്രി വയറുവേദന അങ്ങനെ ഞായറാഴ്ച ഞങ്ങള് നമുക്ക് പ്രൈവറ്റ് ഒന്നും അന്ന് അവൈലബിൾ അല്ലല്ലോ സൺ‌ഡേ അങ്ങനെ ഉം ആഹ് ഗവൺമെന്റില് കൊണ്ടോയി പിന്നവിടംതാലൂക്ക് ഹോസ്പിറ്റൽക്ക് ‌റഫ്രയ്തു അവിടുന്ന് ഓര് മെഡിക്കൽ കോളേജിൽക്ക് റെഫ്രെയ്തു
ഓ അങ്ങനെ അത്ര കൂടി പോയായിരുന്നോ?
ആഹ് അത് വയറു വേദന കുട്ടിയ്ക്കു വയറുവേദന എന്തുകൊണ്ട് അവൻക്കൊന്നും ചെയ്തിട്ട് മാറണില്ല അനങ്ങാവയ്യ ഇരിയ്ക്കാൻ വയ്യ അങ്ങനക്കെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജോക്കെ ഒന്ന് കണ്ടു. ഒരാഴ്ച അഡ്മിറ്റായിരുന്നു ആഹ് ആഹ് അങ്ങനെ അവര് പോയിട്ട് അവിട്ന്ന് അവര് ആന്റിബയോട്ടിക് തന്ന്‌ട്ടോ രണ്ടുസം നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ആ പഷേ അവര് മനസ്സില് തീരുനിച്ചിട്ടുണ്ടായിരുന്നു സർജറി എന്നുള്ളത് നമ്മളേ പീഡിയാട്രിസ് സർജറി വാർഡിൽക്കന്നെയാണ്റഫ് ഫ്രെതട്ടോ ക്ഷെ നമുക്ക്തൊന്നും അറിയില്ലല്ലോ ആഹ് ഞാനും രണ്ടു ദിവസ് ആന്റിബയോട്ടിക് ഇൻചക്ഷനൊക്കെ കൊടുത്തപ്പോ അവനോക്കെ ആയി ട്രിപ്പൊക്കെ ഇട്ടപ്പോ ആഹ് അപ്പ ഞാൻ വിചാരിച്ചു ഓ ക്കെയായി ആഹ് നമക്ക്ഞ്ഞി ഡിസ്ചാർജായിരിക്കും പറയാ മൂന്നാമത്തെ ദിവസംന്ന് വിചാരിച്ചു മൂന്നാമത്തെ ദിസ് സം വന്നിട്ട് അവര് വന്നട്ട് പറയാണ് റൗൺസിന് വരല്ലോ ഡോക്ടേഴസ് അങ്ങനെ വന്നിട്ട് പറയാണ് സർജറിയട്ടോ മോൻക്ക് അല്ലാതെ മോൻക്കത് ശരിയാവുല്ല അവന്ത് നാലിസം കയി അവന് വീണ്ടും വേദനളകുന്ന് പറഞ്ഞു പെട്ടെന്ന് അ വു ഞാ വൈങ്കര ഇമോഷലായി നമ്മള് ഡിസ്ചാർജ്ന്ന് കേക്കന്നു വിചാരിച്ചെടുത്തുന്നാണ് ഇവര് സർജറിന്ന് പറയ്ന്നത്
ആഹ് ആഹ്
ഹോ പ്പ ഡോക്ടേഴ്സ് കൂടി സമാധാനിപ്പിച്ചിട്ട് പിന്നെ ഞാനങ്ങനെ ആയിക്കോട്ടെന്ന് പറഞ്ഞ് അപ്പൊ ഇവൻക്ക് കൊഴ പ്പല്ലന്ന് കണ്ടപ്പ പിന്നെ ഹോസ്പിറ്റലിൽ ആരുണ്ടായിരുന്നില്ല ഞാനും മോനും പിന്നെ ബ്രദറണ്ടായിരുന്നു അവന് താഴെയായിരുന്നു അങ്ങനെ ആഹ് പിന്നെന്താ അതങ്ങട് പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പൊ കൊഴപ്പൊന്നുല്ല്യാ വീട്ടിലെത്തി അതിന്റെ ഡയറസ്റ്റ് നാൾക്ക്
ലേ
ഉംഹ് അങ്ങനെ പിന്നെ പിന്നെ വേറെ
ലിലേം കൊയ്ത് അഴുക്കൊക്കെ അങ്ങനാ പോയിട്ടായിരിക്കൂല്ലേ അപ്പൻഡിക്സ് ഉണ്ടാവണത് അഴുക്കെന്ന് പറഞ്ഞാ മുടി ആഹ് നഹം കടിയ്ക്കോ മോന്
നഖം കടിക്കണ സ്വഭാവം ഇണ്ടെങ്കില് ഇണ്ടാവൂലേ പക്ഷെ മെയിനായിട്ട് മൂപ്പർക്കല്ല നഖം കടിക്കല് അതിന്റെ മൂത്താൾക്കാ നഖം കടിക്കല് നഖം ഇണ്ടാവേല്ല വെട്ടാന്
ഉംഹ്
മോളും അങ്ങൻതന്നെ വെല്ല്യ മോളാണ് പക്ഷെ അവളും നഖം കടിക്കും എന്നിട്ട് ഞാന് ഇപ്പഴും ചീത്തപറിയും പക്ഷേ. ആഹ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുല്ല ഇയാൾടെ ഒക്കെ പിന്നെ കൊച്ചുകുട്ട്യാളാ അപ്പൊ പിന്നെ ഞാന് തന്നെയാണ് ആള് നോക്കാറ് അപ്പൊ ഇയാളങ്ങനെ നല്ലനടിയ്ക്കോന്നില്ല പക്ഷെ ഭക്ഷണം തീരെ കഴിക്കില്ല തീരേ കഴിക്കൂലഎ പ്പോഴും മേംസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും അത് മാറൂല അങ്ങനെ അപ്പൊ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു
വെള്ളം നന്നായിട്ട് കുടിപ്പിക്കണം അങ്ങനെ ഒരു നഹം കടിക്കുന്നവർക്കാണ് കൂടുതലും അങ്ങനെ ഉണ്ടാവണെന്നാണ് പറഞ്ഞെ പിന്നെ കയ്ല് പിന്നെ ചോറിനാത്ത് അങ്ങനെ ദഹിക്കാത്ത ആഹ് ഒരു സംഭവങ്ങളൊ ആഹ് അകത്തേക്ക് പോമ്പഴത്തേക്ക് ഈ മറ്റേ ഈ സാനമൊ തിനാത്തെ എല്ലാം
ആഹ് അതെല്ലാംതിന്നും നന്നായിട്ട് കഴിയ്ക്കും ലെയ്സും ഫാസ്റ്റ്ഫുഡും ജങ്ക്ഫുഡ്സും നന്നായിട്ട് കഴിക്കും അതിനോട് പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ ഉംഹ് അതെ അത് പിന്നെ കണ്ട്രോളെയ്യാനേ പറ്റുള്ളൂ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല
പറ്റൂല
അതെ ഉംഹ്
എത്ര പറഞ്ഞാലും അവർക്ക് അത് ഒര് ഭയങ്കര ഒരിതാണ്
അതെ നമ്മുക്കും അങ്ങനെ തന്നേണ് ഇപ്പൊ ഒരു ലൈസ് വാങ്ങിച്ച് വായി പിന്നെ പിന്നേം നമുക്ക് തിന്നാൻ തോന്നൂലോ ആഹ് അതെ അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ സിസ്റ്ററ് പറയ്ണ്ട് അവൻ്റെടുത്ത് ഇങ്ങനെ തിന്നര്ത് നിനക്ക് തിന്ന് കഴിഞ്ഞാ പിന്നെ തിന്നാൻ തോന്ന്ൺല്യേ അതന്നെ അതിന്റെ ഡിഫ റ്റാന്നൊക്കെ പറഞ്ഞ് അങ്ങനല്ല ഇങ്ങൻത്തെ ജെങ്ക്സ് ഫുഡ്സ് കഴിക്കരുത് മൊത്തത്തില് എന്നൊരു അ അവ അവൻക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുണ്ടാരുന്ന്
ആഹ് എത്ര പറഞ്ഞാലും മക്കള് കേക്കൂലല്ലോ
ആഹ് പിന്നെ ഈ മയണൈസ് നമ്മള് എന്താ പറയാ അത് ഇണ്ടാക്കി കഴിഞ്ഞ് ഫ്രഷായി കഴിക്കണെങ്കി കൊഴപ്പില്ല പക്ഷെ ആഹ് സാധനം കൊറച്ച് റച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അത് ഏഹ് ഒരു വേറൊരു നമുക്ക് റിയാക്ഷൻ ഇണ്ടാക്കുന്ന രീതിത്തില് മാറി പോകുവെന്നുള്ളതാണ് കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ സംഭവിക്കുന്നാ അവര് പറയണത് ആഹ് മ മായോണൈസൊ ക്കെ കഴിക്കുമ്പം ഫ്രഷായിട്ടുള്ളത് കഴിക്കാം കൊഴപ്പില്ലാത്രെ അല്ലാതെ കൊറ ച്ച്‌ സമയം വെച്ചിട്ടുള്ളതാണെങ്കിലോ ഇപ്പൊ രാവിലെ ഇള്ളത് ഉച്ചവരെയൊക്കെ പറ്റൊള്ളൂന്ന് അതിനുശേഷം നമ്മള് കൈക്കരുതെന്നാ പറയണെ അതെ അത്രേള്ളൂ ആഹ് അത്രേള്ളൂ ഇപ്പൊ നമ്മള് അപ്പം ഹോട്ടൽലൊക്കെ പോയി കഴിക്കുമ്പോ അത് എത്രത്തോളം ഫ്രഷായിരിക്കും നമുക്കറിയില്ല ഇന്നാലും നമ്മള് കഴിക്കും അതാണ്
അതെ അതെ സത്യം മനുഷ്യര് അങ്ങനെയാണല്ലോ എത്ര പേര് മരിച്ചു മയോണൈസ് അത് അതങ്ങനെ കഴിച്ചിത് എന്നാലും നമ്മളത് കേൾക്കുമ്പോ ഇപ്പൊ ഇവിടെ മേടിച്ചോണ്ട് വെര്മ്പോ പറയും ഞാൻ പറയും പേടിയാവെടാ അതൊക്കെ കഴിക്യാൻ ഉമ്മിയെന്നെ പറയ്ണെ രണ്ട് ഏട്ട് മണിക്കൂറത്തേക്കെ ഇതൊള്ളൂ ഐൻ്റെ മുമ്പേ പെട്ടെന്ന് കഴിച്ചോളാം
പെട്ടെന്ന് കഴിച്ചോളാൻ പറയും അഥലെപ്പ പരിഹാരം പെട്ടെന്ന് കഴിച്ചാ മതി കൊഴപ്പല്ല പക്ഷെ വാങ്ങിക്കൊണ്ട് വര്ന്ന സമയെ അവര് കണക്കാക്കുന്നൊള്ളൂ ഇണ്ടാക്കിയ സമയവുമ്പോ കറീലല്ലോ
അറീല്ല അതെന്നെ
ഉം നമ്മളിവിടെ അട്ത്ത് ഇവിടൊരു ഹോട്ടല് നല്ല റണ്ണിങ്ങില്ള്ള നല്ലൊരു ഹോട്ടലായ്ര്ന്നു അ പേപ്പർലൊക്കെ ഇണ്ടായിര്ന്നാട്ടോ ഒരു സ്ത്രീ മരിച്ചത് അത് മൻ മന്തി കഴിച്ചിട്ട് ഐന്റെ മയൊനൈസിന്റെ വെഷാംശം എന്നാണ് പറയ്ണത് ആഹോട്ടല് അടിച്ചു അഹ ആഹ് അട്ത്ത കാലത്താണ് ഒരു രാ മീൻസ് രണ്ട് കൊല്ലക്കായിട്ട്ണ്ടാവൊള്ളൂ ആഹ് ഭയങ്കര ഫെയ്മെസായി ആഹ് ഒരു അല്ല കുട്ടി എല്ലാ മരിച്ചത് ഒരു സ്ത്രീയാണ് മരിച്ചത് പക്ഷെ കൊറെ പേർക്ക് ഭക്ഷ്യവിഷബാധ ഇണ്ടായിട്ടുണ്ടായിര്ന്നു അങ്ങനെ ആ ഹോട്ട ൽ ഉം ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റ്ണതാണ് സ്ട്രിക്റ്റായിട്ട്ള്ളപ്പ ചെലപ്പോ അത് നടക്ക്ന്ന നട്ത്ത്ന്ന ആൾക്കാര് സ്ട്രിക്റ്റായിരിക്കണം ചെലപ്പോ പാചക്കാരെ കയ്യില് വന്ന മിസ്റ്റേക്ക് പക്ഷെ ഇങ്ങൻത്തൊന്നും മേഖലയില് ഒരിക്കലും മിസ്റ്റേക്ക് വരാൻ പാടില്ലല്ലോ
പാടില്ലാ അതന്നെ
രാ ഹോട്ട ല് ബാൻ ചെയ്തു പിന്നെ അത് ഓപ്പണായിട്ടേ ഇല്ല നല്ല റെണ്ണിങ്ങില് പോകുന്ന അത്യാവശ്യം വല്യൊരു ഹോട്ടലായിര്ന്നത്
ഓഹ് പക്ഷെ എല്ലാ ചെൽപ്പോം മൊതലാ അതിന്റെ ഓണറ് ചെൽപ്പോ സ്ട്രിക്ടായിരിക്കും പിന്നെ അവര്ടെ
ആഹ് അതെ അശ്രദ്ധ എല്ലാവർക്കും പ റ്റുന്നാണ് പക്ഷെ അശ്രദ്ധ ഇണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് അവര് പ്രൊഫഷണാൺല്ലോ അതെ ഹോട്ടൽ നടത്തിക്കൊണ്ടോവുന്നവരെല്ലേ ശ്രദ്ധ വേണ്ടേ നമ്മൾടെ അടുക്കളയില്ന്ന് വന്ന നമ്മള് മാ ത്രം കൈകാര്യം ചെയ്ത് നമ്മൾ അടുക്കളയിൽ നമുക്ക അറിയാം എന്തൊക്കെ എക്സ്പയർ ആയി എന്തൊക്കെ കളയാനായി നമ്മളത് ചെയ്യും ഉം എന്നാലും ഒട്ടുമിക്കവേട്ടിലും ഫ്രിഡ്ജില് കൊർ ചെക്കെ ഇണ്ടാവൂട്ടോ എന്നിട്ട് നമ്മള് കൊറച്ച് ദിവസം കഴിയുമ്പോ അതെടുത്ത് കളയയും ചെയ്യൂല്ലേ അങ്ങനെല്ലെ ഇണ്ടാവാ
ആ ഇവിടെ എപ്പോഴും അമ്മ വഴക്കുറിയും ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് കെറ്റി വയ്ക്കും പിന്നെ എടുക്കൂല പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ എടുക്കാനാണെങ്കിലേ വെക്കാവുള്ളൂ എന്നും പറഞ്ഞോണ്ടേ
അതെ അതിലും നല്ലത് നമ്മൾ ആയംതന്നെ കളയലാണ് പക്ഷെ നമ്മുക്ക അതിന് മനസ്സ് വരില്ല ആ അല്ലെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് വീ ട്ടിൽ പെണ്ണുങ്ങൾ കഴിക്കണം എന്നുള്ള പ്രവണതഇണ്ടാവും കാരണം മറ്റുള്ളത് കഴിക്കില്ല ആണുങ്ങൾ കഴിക്കില്ല അപ്പൊ ഞാ ഞാൻ വിജാരിക്കും ഞാനും കഴിക്കില്ല എന്തിനാ ഞാൻ കഴിക്കണേ അവരൊന്നും കഴിക്കാത്തത് ഞാൻ ഞാനാണല്ലോ അവിടത്തെ പോരാളി വീട്ടിലെ പോരാളി ആ അപ്പൊ ഞാൻത് പിന്നെ ഏ എന്താന്നറിയോ അവരങ്ങനെ കഴിക്കാണ്ടുള്ള ഒരു ടെൻറൻസി കാണുമ്പോൾ എനിക്കും കഴിക്കാൻ തോനില്ല ചെലപ്പോൾ നശിപ്പിക്കേണ്ട എന്നൊക്കെ മനസ്സിലുണ്ടവുട്ടോ
ഉം
ഉം പക്ഷേ അടെ പിന്നെ പശുവിന് വെള്ളം കൊണ്ടു പോകാൻ ഒരാൾ വരും അപ്പൊ പിന്നെ അവർക്കൊരു ബക്കറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേസ്റ്റ് ആയി പോന്നുല്ല വിഷമില്ല ഒന്നും അല്ലെങ്കിൽ ഒരു കന്നുകാലിയെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ
അതെ ഒരു ജീവനെങ്കനിലെ കഴിക്കുന്നുണ്ടല്ലോ അതത്
ആ അതെ അപ്പൊ വർക്ക് വേണ്ടിട്ട് അങ്ങോട് കൊടുക്കും ഉ അതൊക്കെ വ റ്റബിൾ ആണെങ്കേ പറ്റുള്ളൂ നോൺാണെങ്ക അതും പറ്റൂല്ല
അതും പറ്റൂല അതങ്ങനെ കൂടുതൽ വേസ്റ്റ് ആവുന്നില്ലല്ലോ
ഇല്ല അതാണ് സ്വാഭാവികമായിട്ട് നോൺ വേസ്റ്റ് ആവലേ ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ. കഴിഞ്ഞോ, ഇന്നലെ ഉണ്ടാക്കിയത് കഴിഞ്ഞോന്ന് ചോദിക്കും അവര് അപ്പൊ അവര് അതാണ്.
ഇച്ചിരിയെങ്കിലും ഉണ്ടോ ഉള്ള ആഹ് ഒരു ഇതാണ് അവര് നോക്കണത്.
അതെ
ഇത് ആഹ് ഒരു ഇതാണല്ലോ, മീനൊക്കെ. ഉണ്ടെങ്കിൽ ഒരു ശകലം അവസാനം ഇല്ലെങ്കിലേ ഓക്കേ. കിട്ടിയാവത്. ആഹ് മറ്റേതാണെങ്കില് വാ അവിടെ ഇരുന്ന. നമ്മുടെ തൊടിയില് ഒരു വിഷമില്ലാത്ത സാധന ആയാൽ പോലും നമുക്ക് വേണ്ട. മക്കൾക്കായാലും അത് തന്നെ ആഹ്.
തന്നെ എന്താ ചെയ്യാം, നമ്മള് കൊറച്ച് കുട്ടികളെയും കണ്ട്രോൾ ചെയ്യാ നമ്മള് സ്വയം ഒന്ന് നന്നാവുക. അല്ലാതെ വേറൊരു അതെ എന്നിട്ട് ആഹ് അപ്പൊ ആഹ് കാര്യം. ക്കുപ്പോ കൊറച്ച് കഷ്ടപ്പാടാണ്, ഞാൻ തന്നെ ആദ്യം തിന്നു നോക്കണമല്ലോ. ഉം ഇനിയിപ്പ പുതിയ ഈ സർജറി കഴിഞ്ഞൊണ്ട് ഞാൻ മോന്റെ. ജങ്ക് ഫുഡ്സും പാക്കറ്റ് ഫുഡ്സും ഒന്നും കൊടുക്കാതെ അങ്ങനെ കൊണ്ടുനടക്കാണ്. ഇന്ന് ഇപ്പം ഇന്ന് അവന്റെ ബ്രദറും കൊറച്ച് കസിൻസും ഒക്കെ കൂടെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാണ് ഹാന്ൻഡിൽ ചെയ്യൻ പ റ്റുവാ എനിക്ക് നല്ല പേടിയുണ്ട്, അതെ ഉം. ഓടാനും ചാടാനും നിന്നാൽ മതിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന് എനിക്ക് അത്രേയുള്ളൂ. അറിയാതെ ഓടിപ്പോകുമ്പോ പറയും, അയ്യോ എനിക്ക് വേദനിക്കുന്ന എന്ന് പറയും. ശ്രദ്ധയില്ലാതെ അവരുടെ മനസ്സ് അതാണല്ലോ. അതാണ് പിന്നെ കൊറച്ച് ഇങ്ങനെ.
നമ്മളാണെങ്കിലും വേദനയൊക്കെ കുറച്ചൊക്കെ വേദനാന്ന് പറഞ്ഞ് അനങ്ങാതിരിക്കും, പക്ഷേ അതുങ്ങള്.
അതെ പിള്ള മനസ്സിൽ കള്ളമില്ല, ഇത്തിരി ആരോഗ്യം ഉണ്ടെങ്കിൽ അവരെ എണീക്കും അതാണ്.
ഓടി നടക്കും
ആഹ് ഓക്കേ കേട്ടോ ഞാൻ വിളി വിളിക്കാം കേട്ടോ, ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ആഹ് ഓക്കേ ശരി.
പേര് എന്നാ